പ്പം കേക്കാമോ?
എന്തൊണ്ടു വിശേഷം?
സുഖം.
ഇവിടെ സുഖം തന്നെ. അവിടെ ഫുഡൊക്കെ കഴിച്ചോ?
ആ ഇവിടെ ഫുഡൊക്കെ കഴിച്ച്. അവിടെയോ?
ഇവിടെ ഫുഡ് റെഡി ആയി. രാവിലത്തേത് ഫുഡൊക്കെ കഴിഞ്ഞു. ഇനീ ഉച്ചക്കത്തേക്കിന് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു, ഇനി കഴിക്കണം. ഇവിടെ ഭയങ്കര മഴയാണ്. അവിടെയോ?
ഇപ്പഴാന്നോ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കുക?
ആ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായി റെഡിയായി ആഹാ എത്ര കുഞ്ഞുങ്ങള്?
അതറിയത്തില്ല, എവിടെയോ പ്രസവിച്ചു.
അഹ് ആഹ് അത് നല്ലൊരിതാണല്ലോ ഞാന് കൊണ്ടുവരണം കൊണ്ടുവരണോന്നും പറഞ്ഞോണ്ടിരിക്ക്യായായിരുന്നു ഒരു പൂച്ചക്കുഞ്ഞിനെ എവിടുന്നേലും, ആഹ് നിങ്ങളുടെ വീ ട്ടീന്ന് കിട്ടുവോ രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ?
ഒറപ്പായും കിട്ടും. അവടെ എന്താ ഉണ്ടാക്കിയേ
ഉച്ചക്ക് ഉണ്ടാക്കിയത് ഏഹ് പിന്നെ എന്തുവാ ചോറ് വെച്ചു. പിന്നെ ഏഹ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു ആഹ് പിന്നെ മത്തങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു പയറും ഇട്ട് കറി വെച്ചിട്ടുണ്ട്. രാവിലെ മുതല് ഇവിടുന്ന് തകർത്ത മഴ പെയ്യായിരുന്നു, ഭയങ്കര മഴ അതുകൊണ്ട് ഒന്നും ചെയ്യാനും എടുക്കാനും ഒന്നും പറ്റിയില്ല. പിന്ന ഇപ്പ തുണിയൊക്കെ അങ്ങോ
ഇവിടെ ഇപ്പൊ തോറന്നിക്കയാണ് അറിയത്തില്ല പിന്നേം മൂ ന്നു കാലാവസ്ഥയുടെ കാര്യൊന്നും പറയാൻ പറ്റൂല അതാണ്
പിന്നെ ഇവിടെ ഞങ്ങടെ ഫ്രണ്ടിലൊരു ചക്കയുണ്ട് മുഴുവൻ താണ് താഴെ വീണ് റോഡ് മുഴുവനായി ഒരാളിതിലേ എറങ്ങി പോയപ്പോന്ന് മറിഞ്ഞു വീണു പിന്നെയും പിന്നെയും ച ക്ക വീണ് വീണ് വീണ് ഇവിടെ എല്ലാം അളിഞ്ഞിരിക്കാ, പൊറകിൽ ഇതുപോലെ രണ്ട് അവരുടെ പ്ലാവ് ഒടിഞ്ഞ് അവർടെ മി റ്റത്ത് വീണു
അയ്യോ
കാറ്റും ഇല്ല, ഒന്നും ഇല്ല, വെറുതെ അങ്ങ് ഒടിഞ്ഞ് വീണോ മരങ്ങളൊക്കെ
എന്നിട്ട് എന്തേലും അപകടം വെല്ലോം സംഭവിച്ചാ?
അപകടൊന്നും സംഭവിച്ചൊന്നും ഇല്ല അവരെല്ലാരും അവടെ ഇരിപ്പുണ്ടായിരുന്നുന്ന് തോന്നുന്നു. അപടകടങ്ങളും കാര്യങ്ങളും ഒന്നും പറ്റിയില്ല പിന്നാവടെ ചക്കയൊക്കെ ഉണ്ടോ?
ആഹ് ഇവിടെ പ്ലാവേ ചക്കയുണ്ട് രണ്ട് മൂന്ന് ചക്കയുണ്ട്.
ആഹ്
മാങ്ങയൊക്കെ തീർന്നോ അവിടെ അവിടെ മാങ്ങയൊക്കെ ഉണ്ടാ?
മാങ്ങയൊന്നും ഇല്ല ഇവടെ മാങ്ങയൊക്കെ തീർന്നു ഇപ്പം മാങ്ങാ സീസൺ ഇ ഇപ്പൊ നങ്ങള് മേടിച്ചാണ് മാങ്ങ കഴിക്കുന്നത്, മറ്റേ നമുക്ക് ഇവിടന്നൊക്കെ കി കിട്ടുവായിരുന്നു മാങ്ങ അടുത്ത് താഴെ വീടുകളിലൊക്കെ മാങ്ങയുള്ളപ്പോ അവര് രണ്ട് മൂന്ന് മാങ്ങയൊക്കെ തെരും നമുക്ക്, അതൊന്നും ഇല്ല ഇപ്പ കഴിക്കാനായിട്ട് ചക്കയുവില്ല ഇവടെ അങ്ങനെ വീട്ടിൽ പോവുമ്പോ കൊണ്ടുവരുവാ ചെയ്യുന്നേ ചക്ക ഹലോ ഹലോ പോയോ അവര് അല്ല അത് കട്ടായി ഹലോ